ആഹ് സുഖം സുഖായിട്ട് പോന്നു എന്ത ചായുടിയൊക്കെ കഴിഞ്ഞോ?
ആ ദേ ചായുടി കഴിഞ്ഞു ഇപ്പൊ ഞാൻ എന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിലാ അവരിപ്പോ ഹജ്ജ് സീസണാണല്ലേ ഹജ് ജ്ജിന് പോവുന്നുണ്ടിന്ന്
ആ ആ അതെ അയ് ശെരി ഉം ഉം
എന്താണ് നിങ്ങളെ ചായുടി കയിഞ്ഞോ?
ആഹ് എല്ലാം കഴിഞ്ഞിങ്ങനെ ഇരിക്കായിരുന്നു എന്തായി ഇന്നെന്താ ഇവിടെ ദോശായിരുന്നു ദോശയും ചെറുപയറുകറിയായിരുന്നു അല്ലാ ഏഹ് എന്തായി നീ ഇങ്ങടെ വീട്ടിലൊക്കെ കുറെ മാങ്ങ കൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞീന് അതിനോടെ ഇപ്പൊ വറൈറ്റി വിഭവങ്ങൾ ഇണ്ടാ ക്കണം എന്നൊക്കെ പറഞ്ഞി ര്ന്നല്ലോ അതിണ്ടാക്കിരുന്നോ
അത് മാങ്ങ കൊറേ ഇപ്പ കേടു വന്നു പോയി പിന്നെ കുറച്ച് ഞങ്ങൾ ജ്യൂസടിച്ച് കുടിച്ചു പിന്നെ കുറച്ച് ഞങ്ങള് ശർക്കര മാങ്ങ
ആ ആഹ് അത് ശരി ഇവിടെം തന്നെ ഇപ്പൊ മാങ്ങപ്പൊ കിട്ട്ന്നുണ്ട് നമ്മുടെ വീട്ടില് ഇല്ലെങ്കിലും അവിടെന്ന് ഇവിടെന്ന് കിട്ടുണ്ട് പക്ഷെ അതൊക്കെ പുളിയാണ് വല്ല്യ രസല്ല അഅ്പോലെ നല്ലോം
ആ ആഹ് അതെയാ
ഉം
ആഹ് ഓക്കെ പുളി ആണെങ്കിലും മറ്റേ ശർക്കര മാങ്ങ ഉണ്ടാക്കിയാൽ നല്ലൊരു ചിയാണ് ശർക്കര മാങ്ങ ഇണ്ടാക്കിയ മതി അതെ ആ ആ അതെ അതെ പിന്നെ എന്തൊക്കെയാ ആഹ് അതിവിടെ നമ്മുടെ തൊട്ടയൽവാസി ഇവിടെ ഉ
അത് ശരി ആ ആ അത് ഉണ്ടാവും
ആ അതെ ആഹാ ആ അ ചെയ ആ ഓക്കെ ഓക്കെ മാറി നിന്നി
ആ ആ അതുപോലെ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ടൈൽ എടുത്തേൻ്റെ കുറിച്ച് ചോദി ച്ചിരുന്നല്ലോ
ആഹ് ആ അതെ ടൈല് എടുത്തോ
ത്തു എടുത്തുന്ന് പറഞ്ഞാൽ നമ്മളവിടെ അഡ്വാൻസ് ഒക്കെ കൊടുത്തു പോന്നിട്ടുണ്ട് നെലത്തിന് ആഹ് വൈ വെള്ള കളറാ എടുത്തത് നിലടാന് വെള്ള പിന്നെ അത്പോലെ ടോയ്ലറ്റിന് വേറെ കളറുകള് അങ്ങനെ കട്ടെടുത്തത് അപ്പൊ നല്ല വെലയാണ് നല്ലൊരു അപ്പം ഈ യുദ്ധത്തിന്റെ രിക്കെ നൊക്കെ വില കൂടുതലാണ് എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്നുണ്ടല്ലോ ആ ആഹ ആ അതെയ നല്ല വില കൂടീട്ടുണ്ട്
ഓക്കേ അപ്പൊ
ക്കും കൂടീട്ടിണ്ട് ടയലിനൊക്കെ നല്ല വെല ഇന്നലെ പ്പൊ സ്വർണ്ണത്തിനൊക്ക പതിനായിരത്തി സംതിങ് ആണ് കൂടിയിട്ടുള്ളത് അതൊക്കെ ഈ യുദ്ധ ആ അതെ ഈ യുദ്ധത്തിന്റെ തോണ്ടാണല്ലോ അവിടന്ന് ഒന്ന് മാറി നിൽക്കാൻ കഴിയോ
ആ ആ ഓക്കെ മാറി നിന്നി ഉണ്ട് എങ്കിലും ചെറിയ മോളു അവളെന്റെ തില് അങ്ങനെ വെരിയാണ്
ആഹ എന്നിട്ട് ഇപ്പം എന്താ പിന്നെ അങ്ങന പോന്നു അപ്പൊ ഞാൻ ഇങ്ങന പറയാ സ്വർണ്ണൊക്ക്‌ കയ്യിലുണ്ടെകില് റ്റാലൊരു സംഖ്യ കിട്ടും പക്ഷെ നമുക്ക് പിന്നെ വാങ്ങാൻ കഴിയൂല
അതാണിള്ളത് ഉം ഉം ഇനിപ്പോ ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു നിർ ദ്ദേശം കണ്ടിരുന്നു ഒരു വർഷത്തേക്ക് ആരും സ്വർണം വാങ്ങെരുത് ആ അതെ ഇനിയും സ്വർണ്ണത്തിന് വെല കൂടും എന്നുള്ള രീതീലാണ് അങ്ങനെ ഒരു ആ അത്
ആ അതായിരിക്കും വാണെങ്കില് സ്വർണ്ണത്തിന് വെല കൂടും പിന്നെപ്പോ സ്വർണത്തിന് വെല കൂടിയത് കൊണ്ട് തന്നെ ആർക്കിപ്പം സ്വർണ്ണം കി കിട്ടീട്ട് വേണന്നില്ലല്ലോ ഇപ്പൊ കല്യാണം ആയാലോ സ്വർണ്ണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാരും വിവാഹം ചെയ്യുന്നില്ലല്ലോ സ്വർണോ അതുപോലെ തന്നെ സ്ത്രീധനൊന്നും ആരും പ്രതീക്ഷിക്കുന്നേ ഇല്ല കാരണം അ
ആ ആ അതെ അതെ പണ്ടത്തെ കാലത്തൊക്കെ ആളുകള് ഇത്ര പവൻ വന്നി വേണം കുട്ടികളെ കെട്ടിച്ചയക്കുമ്പോ അങ്ങനെ സ്ത്രീധനമായിട്ട് ചോദി ക്ക റുണ്ടായിരുന്നു ഇപ്പ ആരും ശ്രീധനും ചോദിക്ക ഒന്നും ഇല്ല കൊടു
കൊടുക്കും ന്ന് അതെ അതെ നീ ചോദിക്കുന്നവർക്ക് പെണ്ണുല്ലയന്ന് പറഞ്ഞത്പോലെയാണ്
അത് ചോദിക്കാത്തവർക്കന്നെ ഇവിടെ പെണ്ണില്ല
അതാണ് അതാണ് ഇപ്പത്ത കുട്ടികൾക്കൊക്കെ നന്നായിട്ട് പണ്ടത്തെ പെൺകുട്ടികളെ പോലെയല്ല പഠിക്കണം അതുപോലെ എന്തേം ജോലി നേടണം സ് സ്വന്തം വരുമാനത്തെ സ്വന്തം ജീവിതം സന്തോഷത്തോടെ പോവണം ആ ഒരു കതിണ്ട് ഇപ്പത്തെ ആളുകൾക്ക് പക്ഷെ പണ്ടന്നും ഇപ്പ അങ്ങനെയല്ലല്ലോ പണ്ട ഒരു പതിനാറു വയസ് പതിനഞ്ച് വയസ് പതിനെട്ടിന് മുന്നേ കല്യാണം കഴിച്ചു വിടുന്നൊരു നെല്ലോ അതിനൊക്കെ നല്ല മാറ്റം വന്നിട്ണ്ട് ഇപ്പൊ പെൺകുട്ടികൾക്ക് അന്നത്തെ
പണ്ടത്തെ പോലെ അതെ പണ്ടത്തെ പോലെ പെൺകുട്ടികളെ വീട്ടിൽ ജോലി ചെയ്യാനും ഇതിനൊന്നും കിട്ടത്തുല്ല
ആ ഇല്ല ഇല്ല അവര് പഠിക്കാ അവർക്ക് ജോലി വാങ്ങാം അത്യാവശ്യം വീട്ടു ജോലികൾ എന്തെങ്കിലും ചെയ്യാന്നല്ലാതെ എല്ലാം കൂടെ ചെയ്യനോന്നും അവരെ കിട്ടൂല ആ ഒരു കാര്യത്തില് പണ്ടത്തിനേക്കാളും സ്ത്രീകൾക്ക് ഇപ്പം കുറെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം ജോലിക്ക് കാര്യങ്ങളായാലും അതുപോലെ പണ്ടൊന്നും ഒറ്റക്ക് പുറത്തോട്ട് വിട്ക അങ്ങനെയൊന്നും ചെയ്യാറില്ലായിരുന്നല്ലല്ലോ ഇപ്പൊ ഒറ്റക്ക് പുറത്തോട്ട് വിടുന്നുണ്ട് ആ ആ
ഒമ്പണിക്ക് ഇറങ്ങ്ണ് ന്ന്ണ്ടല്ലേ ആ ആ ആ ആ ഓക്കെ ഓക്കെ
ആ അതുപോലെ പുറത്തോട്ട് ഇ പണ്ടൊക്കെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ അടു ഇ ടൗണിലേ പോണെങ്കിൽ കൂടെ തെങ്കില ആങ്ങൾ വ അല്ല ബന്തായതിനാ ശ് ഇപ്പത്തെ കാലത്ത് ഇതിനൊക്കെ മാറ്റം വന്ന എത്ര ദൂരം വരെ വേണെങ്കി ങ്കിലും ഇപ്പൊ സോളോ ട്രിപ്പ് ഒക്കെ പോണണ്ട്‌ സ്ത്രീകൾ ഒറ്റക്ക് ഒരു സ്ത്രീ ഒറ്റക്ക് പോവാണ് പറയുമ്പോ അതൊക്കെ ഒരു ധൈര്യവും അത്രയും ആ ഒരു ആത്മവിശ്വാസം ധൈര്യം ഉണ്ടായിട്ടാണല്ലോ അപ്പൊ പണ്ടത്തെ അപേക്ഷിച്ച് സ്ത്രീകൾ ക്കിപ്പോ നല്ലെ സ്വാതന്ത്ര്യവും ധൈര്യവും അയ്പോലെ ഒന്നാമത് അവര് ഇൻഡിപെന്റെന്റാണ് അതിന്റെ മാറ്റങ്ങളും ഉണ്ട്
അതെ അതെ ഇപ്പം പണ്ടത്തെ പോലെ സ്ത്രീകൾ പണ്ടൊന്നും സ്ത്രീകൾ വ വണ്ടി ഓടിക്കാറില്ലല്ലോ ഇപ്പൊ സ്ത്രീകൾ വണ്ടി ഓടിക്കുന്നു എല്ലാ വണ്ട ഓടിക്കുന്നു കാറ് ബൈക്ക് ജീപ്പ്
എല്ലാം അതെ അതെ ഇപ്പൊ നമ്മൾ റോട്ടിലോട്ട് നോക്കിയാ സ്ത്രീ ക്ഷ വന്നിലെ എല്ലാവരും ഉണ്ടല്ലോ
അതെ ഉം ശരിയാണ് ഓ പിന്നെ ഏ നിങ്ങൾക്ക് വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയുമോ
ഇല്ല എനക്ക് അങ്ങനെയൊന്നും അറിയൂല ഞാാനിങ്ങനെ പഠിക്കാൻ അങ്ങനെ നോക്കുന്നുണ്ട് സ്കൂട്ടിയൊക്കെ ഓട്ടി പഠിക്കണന്ന്ണ്ട് അവിടുന്ന്നൊന്ന് മാറി നിൽക്കാൻ കയ്യോ നല്ല സൗണ്ട് ഉണ്ട്ങ്ങട്ട് അപ്പം ആ പഠിക്കണം ഇന്ന്ണ്ട് പക്ഷെ ഞാൻ ചെറ്ന്നനെ രീതിയിലൊക്കെ ഓട്ടി നോക്കും അല്ലാതെ ഇനക്ക് അറിയൂല നിങ്ങളെങ്ങനെ വണ്ടിയൊക്കെ വീട്ടിലുണ്ട് പക്ഷെ ഓടി ക്കാൻ അറിയൂല ശരിക്ക് ഇങ്ങട്ട്
ആ ആ ഞാൻ കാർ സ്കൂട്ടി ബൈക്കൊക്കെ ഇതെനിക്കോട്ടാൻ അറിയാം എന്റെ ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ തന്നെയാണ് പോകാറ്
ആ ആ അതാണ് അങ്ങനെയുള്ളൊരു ഉപകാരം ഇണ്ടാവും നമ്മൾ സ്വയ പഠിച്ചാല് ആരേം ആശ്രയിക്കാതെ നമുക്ക് തന്നെ പോവാലോ
അതെ എനിക്ക് പോകേണ്ട സ്ഥലത്തേക്കൊക്കെ ഞാൻ തന്നെ ഒറ്റക്ക് പോകാറാണ് പതിവ് വേറൊരാളുടെ സഹായം വേണ്ടി വരാറില്ല
ആ ശരി അതും ഒരു പങ്കാണ്
ആ ആ ഓ
അത് പോലെ ഇല്ല എടുത്തിട്ട് ഇല്ല ഞ് പെരുന്നാൾ ആവാനായി അതിൻ്റെത്ണ്ട് അതുപോലെ തന്നെ സ്കൂളും അതിന്റെ കൂടെ തന്നെയാണ് തൊറക്കുന്നത് അങ്ങനെപ്പോ എല്ലാം കൂടെ ഒരുമിച്ചാണല്ലോ പ്രാവശ്യം വരുന്നത് അപ്പയിൻ്റതായ ക്ഷീണം ണ്ടാവും രണ്ടും കൂടെ ഒരുമിച്ച് ആകുമ്പോ
ആ ആഹ് ഓക്കെ സാമ്പ ത്തികമായിട്ട്
ആ അതെ അതെ ണ്ടാവും കാരണം നമുക്കിപ്പോ രണ്ടു കുട്ടികളെ പറഞ്ഞയക്കേണ്ടതുണ്ടെങ്കി ല് അതിനനുസരിച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങണല്ലോ ഇപ്പ സ്കൂൾ സാധനങ്ങൾ കായലൊക്കെ നല്ല വെല കൂടി നിൽക്കുന്ന നേരാണ് ഉള്ളതിനേക്കാളും കൂടുതലാക്കിയിട്ട് ഇടും ചെയ്യല്ലോ ഈ ഒരു സീസണാകുമ്പോ എങ്ങനെയ ആ യാലും ആളുകൾ വാങ്ങും ന്നുള്ള രീതിയിലേ
അതെ അതുപോലെ ഇപ്പോ പെരുന്നാൾക്കൊക്കെ വസ്ത്രങ്ങൾ എടു കാണ്ന്ന്ണ്ടേലും വസ്ത്രത്തിനൊക്കെ നല്ല റേറ്റ്
നല്ല വെലാണ് അതാണ് പക്ഷെ നമ്മളത് കഴിഞ്ഞ ആ സീസൺ കഴിഞ് വാങ്ങുമ്പോ ആ സാധനത്തിന് അത്ര വില വര ന്നില്ല
ഇല്ലാ അതുതന്നെയാണ് പ്പൊ ഞാാന് കഴിഞ്ഞ പെരുന്നാൾക്കൊരു വസ്ത്രം എടുത്തിരുന്നു ട്ടോ അപ്പൊ അതിന് രണ്ടായിരം രൂപ വെല ണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു റീൽസില് സെയിം ഡ്രസ്സ് സെയിം കളറ് ഡ്രസ്സ് വറും തൊള്ളായിരം രൂപ
അതാണ് അവരപ്പോ ഒരു കൊള്ളലാഭം വാങ്ങുന്നത് പോലെയാണ് അത്
അതെ ഒരു ഡ്രസ് സ്സിന് എരട്ടിലേറെ വെല കൂടുതൽ വാങ്ങി
ആ അവരിപ്പോ അങ്ങനെൊന്നും ചെയ്യാനും പാടില്ല എല്ലാവരും അവർക്ക് അവർക്ക് അവർക്കൊരു ലാഭത്തിനുള്ള പൈസ അങ്ങനെ വാങ്ങ പക്ഷെ അതരുതിയാണ്ട് കൊള്ളലാഭം വാങ്ങിയാൽ അതിപ്പോ നമ്മളെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയാണല്ലോ അതാണ് കറ ക്ക് അത് താങ്ങാൻ കഴിയൂലല്ലോ ആ അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് നമ്മള് കീല എടുത്തടിക്കുമ്പോ നമുക്ക് അത്രേ വില വരുന്നില്ല നമ്മള് സ്വന്തായിട്ട് അടിക്കുമ്പോ പക്ഷേ നമ്മളത് കടയിൽ കൊണ്ടുകൊടുത്താല് റെഡിമെയഡിനേക്കാളും വെല വരും
ആഹ് അത് കടയിൽ കൊണ്ട് കൊടുക്കാണെന്നുണ്ടേ ശീല ലക്ക് ഒരു വെല അടിക്കൂലി ഇപ്പൊ ഭയങ്കര മായ റേറ്റാണ് ഓരോ ഡിസൈനിങ്ങിനൊക്കെ പതിനായിരങ്ങളൊക്കെ ആണ് ഓരോ രുത്തര് വാങ്ങുന്നത്
അത്ണ്ട് അപ്പൊ പിന്നെ നമുക്ക് റെഡിമെയ്ഡ് ആ ലാഭംന്ന് ആ ആ ഞാന് തയ്ക്കാറുണ്ട് എന്താ എനിക്കുള്ളതൊക്കെ ഞാൻ തന്നെയാണ് ഇപ്പോ തയ്ക്കാറുള്ളത് ഇപ്പോ അതിപ്പൊ ഈ പറഞ്ഞതുപോലെ ഞാനൊരു രണ്ട് ശീലം എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ശീലക്കും കൂടെ എനിക്ക് വന്നത് മുന്നൂറ് രൂപ വെ പക്ഷെത് നമുക്ക് നല്ല രീതിയിൽ ആരും അറിയൂല അ അത്ര വിലയുടെ ശീലിയാണ് അല്ലെങ്കിൽ അത്ര വിലയുടെ ഡ്രസ്സാണെന്ന് അറില്ല നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അടി യ്ച്ചിടുമ്പോ ആ സെയിം സാധനം നമ്മൾ റെഡിമെയ്ഡ് ആയി വാങ്ങുമ്പോം ആയിരത്തിന് പുറത്ത് വരും
ആ ആ് ഓഫ് വൈറ്റ് ഡ്രെസ്സ് അടിച്ചിരുന്നില്ലായിരുന്നോ ആ അ അ അതിനെത്ര ശീലക്ക് ചെലവായി
അതിന് എനിക്കിപ്പോ അതെന്നാ പ്പോ അതിന്റെ ടോപ്പിന്റെ ശീല കുറച്ച് റേറ്റ് ഉണ്ടായിരുന്നു അതിനിപ്പോ ടോട്ടലി എനിക്കൊരു രണ്ടിന്റെ ഉള്ളിൽ ആയിരത്തി സംതിങ് വന്നിട്ടുണ്ടാവൂല കാരണം മക്കളതും എന്റതും കൂടെ ഒരുമിച്ചായിരുന്നു എന്റതും മക്കളടും കൂടെ ഒരുമിച്ചായിരുന്നു എടുത്തത് അപ്പം ൻക്ക്അതിനെ കുറിച്ച് വലിയൊര് ഐഡിയയില്ല എല്ലാം കൂടെ ഒരുമിച്ച് ആകുമ്പോൾ നമുക്ക് ഓരോന്നിന്റതായിട്ട് ആയിട്ട് അറിയൂല്ലല്ലോ
ആ ആഅതെ അതെ അപ്പൊ അത്ര ചെറിയ നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്നോട് കൊറെേ ആൾക്കാര് ചോദിച്ചു അത് ഡിസൈൻ ചെയ്യിപ്പിച്ചതായിരുന്നോ ഡിസൈൻ ചെയ്യിപ്പിക്കാൻ എത്രയായി
ആ ആ അത് ശരി അത് എന്ന് പറഞ്ഞാല് ഞാന് ക്ലോത്ത് ടുത്തിട്ട് അങ്ങനെ അടിച്ചു അതേപോലെ തന്നെ അന്ന് മക്കൾക്കിള്ളത് ഞാൻ അങ്ങനെ അടിച്ചക്കെ ക്കായിരിന്നു വിളിക്കട്ടോ കൊറച്ച് ബിസി ആണേ ശരി എന്നാല്